ഹലോ
ആ നമസ്കാരം
നമസ്കാരം എവിടെയാണ് ഇപ്പോൾ ഒരു വിവരവുമില്ലല്ലോ
അതേ വീട്ടിൽ ഓരോരോ തിരക്കുകളായി ട്ട് അങ്ങനെ മറന്നിട്ടില്ല വിളിക്കണം അങ്ങനെ വെറുതെ ഇടക്കിങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് കാണാറുണ്ട്
ആ
കാണാറുണ്ട് അങ്ങനെയൊക്കെ വിളിക്കണം വിളിക്കണം എന്നായിരുന്നു അതിന് എ എന്തെല്ലാം നമ്മൾ ഇതിലെല്ലാം കാണുന്നുണ്ടല്ലോ തിരക്കോട് തിരക്കായിരുന്നു
എന്താ പരിപാടി എന്നിട്ട്
നോമ്പലോണ്ട് ഇപ്പ ഇന്നിപ്പോ ഇപ്പൊ ഫ്രീ ആയിരിക്കൂല്ലേ ഒരു ഉ
ആ
എവിടെ നിന്നിട്ട് എന്റെ വീട്ടിലല്ലേ അതോ അവിടെ അ ആ
എന്റെ വീട്ടിലും ഇവിടെ തന്നെ സ്വന്തം വീട്ടിലല്ലാ
സൗണ്ട് കുറവാടി ഈ പറയന്നേ
ആണോ സ്വന്തം വീട്ടിലല്ലാരുന്നു അതെ സ്വന്തം വീട് എന്ന് പറയുമ്പ നമുക്ക് സ്ത്രീകൾക്ക് സ്വന്തം വീട് എന്ന് പറയണത് പേ
അത് ശെരിയാ അവിടെ ഇല്ല ഇവിടെ ഇല്ലല്ലേ ഇവിടെന്ന് പറയും അവിടുന്ന് വന്നതാണ് അവിടെ ഓര് പറയും കെട്ടിച് വിട്ടതാണ്
അതെ എവിടെയാണ് ഇപ്പോ സ്വന്തം വീടെന്ന് പോലും നമുക്കറിയുന്നില്ല എന്തായാലും ആമ് നല്ല രസം പിന്നെന്താ മോൾക്കെന്താ ചുമ പിടിച്ചോ
ചുമയാണ് ജലദോഷം ചുമയും പനിയൊക്കെ ഉണ്ട്
അങ്ങനെയുള്ള കാലാവസ്ഥയല്ലേ മല മഴയും വെയിലും
ഇപ്പണെങ്കിൽ പേടിയുണ്ട് പല പകർച്ച വ്യാധികൾ ഒക് ക്കള്ളതല്ലേ ഇനിപ്പോ സാധാ ഒരു ജലദോഷം പനി ആയി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടായാലേ ടെസ്റ്റ് ചെയ്യാനോ ഇതിനൊക്കെയാണ് പറയണത്
അത് ചെയ്യും അത് ചെയ്യും നമുക്ക് ഫസ്റ്റ് കൊണ്ട് പോയിട്ട് പിന്നെ മരുന്ന് കൊടുത്ത് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ
പറയനം ഇപ്പൊ ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലില് ഷിഗല്ല ഉണ്ടായിട്ട് ഒരു കുട്ടിനെ അഡ്മിറ്റ് ചെയ്തിക്കണ് എന്നിട്ടു അവിടെ ഹോസ്പിറ്റലിൽ പോണവര് സൂക്ഷിക ക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കണ്ടേനി വാർത്തയൊക്കെ
ഏ
ഓരോരോ അസുഖങ്ങളാണല്ലോ
അതാണേ
ഇപ്പം വലിയ ആളുകൾ തന്നെയാണെങ്കിലും വയറില് മുഴയും കാര്യങ്ങളും നമ്മുക്ക് പരിശോധനക്ക്‌ കൊണ്ടുപോകുമ്പോഴരിക്കും അറി ഇങ്ങനെ കാര്യം ഉണ്ട് എന്നുള്ളത് അല്ലാതെ ഒരറിവൂപോലുല്ല
തന്നെ വെറും കടച്ചിലോ വേദന കാര്യങ്ങളൊക്കെയാണല്ലോ പനിച്ചാൽ തന്നെ മാറി കിട്ടാൻ ഭയങ്കര ടൈം എടുക്കണണ്ട്
അപ്പോ ഇവിടെ ഇവിടെ എന്റെ ഉമ്മച്ചിക്കെ വയറിൽ ഒരു മുഴ ഉണ്ടായിട്ട് ഒന്നും അറിഞ്ഞി
ഒന്നും പറഞ്ഞ ഉമ്മ അറിഞ്ഞിട്ടില്ല ലാസ്റ്റ് ബ്ലീഡിംഗ് ആയി ബ്ലീഡിങ് ആയിപ്പാളെ ഹോസ് റ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോ ഉം എത്രയോ വലുപ്പള്ള മുഴയാണ് വാറ്റിനകത്തിരിക്കുന്നത്
അതാ
അത് വളർന്നോണ്ടിരിക്കല്ലേ നമ്മടെ ശരീരത്തിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പോലും അറിയുന്നില്ല
മ്
പെട്ടെന്നു എന്തെങ്കിലും ഒരു ടൈമില് എന്തെങ്കിലും ഒരസുകായിട്ട്
ശെരിക്ക് ഇപ്പത്തെ കാലത്തൊക്കെ ഇടക്കൊക്കെ എന്താ പറയാ ഒരു ഫുൾ ചെക്കപ്പ് ഒക്കെ ചെയ്യണം കാരണം എന്താ വെച്ചപ്പോ ഭക്ഷണ രീതി അങ്ങനെയല്ലേ വെറും കരിച്ചതും പൊരിച്ചതും എന്നും ഇറച്ചിം കോയിം മീനും പറഞ്ഞാണ്ട്
നമ്മള് ശ്രദ്ധിക്കേണ്ടടത്ത് നമ്മള് ശ്രദ്ധിക്കുക തന്നെ വേണം
എവിടെന്താ കുട്ടികളൊക്കെ എവിടെയൊച്ചയൊന്നും കേക്കില്ല
ആ ഇവടെ സൗണ്ട് ഉണ്ടാക്കണ്ട പിള്ളേ അയ്യോ പിള്ളാരായി ഉമ്മച്ചി ഫോൺ ചെയ്യാ ചെയ്യണന്നറിയ അവര് നിശബ്ദമായി കേട്ടിരിക്കും ചെറിയ കുട്ടികള ആകുമ്പോഴേ അവർക്കത്റിയില്ലല്ലോ.
അറിയില്ല ശരി
വലുതാവുമ്പോ അവർക്ക്റിയാൻ സൗന്ത വെച്ചാലും ഉമ്മച്ചിക്ക് കേൾക്കില്ലന്ന്.
ആഹ് എത്രയിലാണ് പ്പ ഓല്.
ഏഴില് മോള് ഏഴാം ക്ലാസിൽ മോന് പത്താംക്ലാസിൽ
ആഹ അ ശരി
ഉം
ക്കോ ഇവാണ്ല്ലല്ലേ
പില്ല ഒരു ഒഴിവാണ്
ഉ ട്യൂഷന ഉണ്ടോ അപ്പൊ ട്യൂഷന അവതിയാ
എന്ത പറല്ല എതിന് വേണ്ട ലാസ്റ്റ് സമയത്ത് എക്കെല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ
ആഹ അതാണ് അത് മറ്റേത് ഈ ട്യൂഷനും കൂടി നമ്മള മക്കള ഇങ്ങോട്ട ആകെ കൊഴയും രാവിലെ ഒരു ട്യൂഷന് പിന്നെ സ്കൂള് വന്നതിന് ശേഷം പിന്നെ ഞമ്മള് വീട്ടിൽന്നന്ന് പഠിക്കാൻ പറിം ഒരു കൊല്ലോല്
അതെ.
ര് കൊല്ല ഓൽങ്ങിട്ട് കടന്ന കതിയടും.
അത് ശരിയാ പത്താം ക്ലാസ് ആകുമ്പോഴേ നേരത്തെ പോണം. വരുന്ന സമയോ അഞ്ചര അഞ്ചേ മുക്കാല ആവും
അതാണ് പവാണ് ആലോചിക്കുമ്പോല്ലേ ഈ ഒരു കൊല്ലോൽക്ക് ഒരു ഒഴിവുണ്ടാവുലല്ലോ
ഉം നമ്മിക്ക് ഇതലേ കുടിക്കണം ഭക്ഷണം കഴിക്കണം വപ്പ കഴിക്കണം ഇതെല്ലാം കഴ പത്ര കാ
സമയോ പിന്നെ പഠിക്കാനും അത്ര മാത്രം ഉണ്ടാവല്ലോ?
രാവിലെആയി പിന്നെ അവരെ മൈൻറ ഒന്നും റെഡി ആകണ്ടേ
ഉം
അേക്കിനും അടുത്ത ട്യൂഷനും പോയിട്ടുണ്ടെങ്കി പിന്നെ എന്താണ്
ഇപ്പൊ പിന്നെ ഈ പന്തളിന്റെ സീസൺ ആയോണ്ടേ
അയിനൊക്കെ പോവോ കളി കാണാൻ പോവോ
ഇ മറ്റ എന്തെും കാണുന്ന
ഏ വീട്ടിൽഇരുന്നിട്ടാ.
ആഹ് വഴിത്തിട്ട കാണും അപ്പൊ ആഹ് ഇപ്പോഴറക്കും കറക് റ്റാ വൂല്ല.
അതാണ് കളിയൊക്കെ അങ്ങനെ അങ്ങനതെഒകെ ഒരു ടൈമിലാണല്ലോ. ഒന്നങ്കി മൂന്നരെ ലേ അങ്ങനെക്കെലേ വരുന്ന അല്ലെങ്കി
അന്നനെ കഴിഞ്ഞിട്ട് അവർക്ക് ഉറക്കംതലയ്ക്കു പിടികുപോത്തിനും പോവാനുമായി.
അതാണ് ഉ പവാണ് ഞൻ എപ്പഴും വിചാരിക്കുന്നുനെ പത്താം ക്ലാസ്ത്തെ കുട്ടികളൊക്കെ ഇവിടെ എളാപ്പാന്റെ കുട്ടികളോരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വിചാരിക്കും ഒരു ഒഴിവാണ്ടാവൂല ഒരു എന്താ പറിയ കുടുബത്തിലൽ ഒരു കല്യാണ ഉണ്ടെങ്കില ഒന്ന് ഈറ്റങ്ങൾക് കൂടാൻ കഴൂല ഹെറ്റിയൊക്കെ അന്ന് തലയന്നും ട്യൂഷന്
അങ്ങന അല്ല പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നാണ്. ഇവര് ഈ ടൈമ ഇണ്ട് പറഞ്ഞിട്ടു കാര്യല്ല ഇവർക്ക് പഠിച്ചില്ലെങ്കി മാർക്ക് ഇല്ലെങ്കി കഴിഞ്ഞില്ലേ വീണ്ടും അവര് ഇതുപോലെ കഷ്ടപ്പെടണ്ടേ
അ ശരിയാ പിന്നെപ്പഞ്ഞ് ഇ മറ്റേ ഇത് രാത്രി ക്ലാസ് ക്കെ തുടങ്ങുവല്ലോ അതും കൂടി തുടങ്ങി അത്രയും ഒഴിവ ഉണ്ടാവൂല സ്കൂളിട്ടന്ന്‌ നേ രാവിലെ ട്യൂഷന് പിന്നെ സ്കൂളക്കെ കയിഞ്ഞന്നാ നേര അയിനേടണ്ടിയരൂല്ലേ.
അങ്ങതെ പിന്നെ ഒരു വർഷം നമ്മൾന്ത ചെയ്യ അങ്ങ സൈക്കനേ.
ആഹ്
ഒപ്പം നമ്മള് റിസ്‌കിട്ത്ത് പഠിക്കാം അതിൻ്റെത് നമ്മക്കെന്നെ ഉണ്ടാവുള്ളു അവർക്കന്നെയാണ് അതിന്റെ ഇത്ണ്ടാവാ
അത്ശെരിയാ നോമ്പ് എല്ലാർക്കും ഉണ്ടോ വീട്ടില്
ആഹ് നോ ആഹ് നോക്ക്ണ്ട്
എ അന്റെ സൗണ്ട് എടക്ക് പോണുണ്ടല്ലോ
ഇടക്ക് പോന്നണ്ട്ല്ലേ ഇപ്പൊ കേൾക്കുന്നില്ലേ
കേക്ക്ന്നുണ്ട്
മോളെ ചൊമ കേട്ട്ട്ട് ഉം മോളെ ചൊമ
നല്ല ചൊമണ്ട്
പക്ഷെ ചുമ പിടിച്ചാലൊരു കുഴപ്പണ്ട് മാറി കിട്ടാൻ എന്ത് പ്രയാസ
നല്ല പ്രയാസം ഒന്നാമ്മത് എന്താ വെച്ചാലേ കണ്ണ് തെറ്റിയാ ഓള് വെള്ളത്തി കളിച്ചോണ്ടാ
ആഹ്
ഒന്നെങ്കി വാട്ടർ ബലൂണ് അല്ലെങ്കിൽ ബക്കറ്റിലൊക്കെ വെള്ളം നറച്ചിട്ട് അതിൽ ഇരുന്നാണ്ട് ചാടി കളിക്കാ
ഉം
പരിപാടികള് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ബലൂണില് വെള്ളം നെറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കാ മരുന്നാണെ മരുന്നൊക്കെ കുടിക്കാനും മടിയാ
എന്തെങ്കിലും ഒരു കാര്യമാണല്ലോ അവർക്ക്
ആഹ്
ഉം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നേ ല്ലേ
ഉം എന്താനി നോമ്പുറക്കാനൊക്കെ എന്താ ഇണ്ടാക്കണെ
ഇന്നിപ്പോ എന്താ ഇണ്ടാക്കണ്ടെത് ന്ന് ആലോചിച്ചിട്ടേയില്ല
ഏ അലോയിച്ചിട്ടില്ല
രാവിലെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനൊക്കെ അങ്ങ് വിളിക്കാന്ന് കരുതിക്കാ
ആഹ് അങ്ങനെ ഇരുന്നത് അല്ലെ ഇവിടെ ഇക്ക ഇന്ന് രാവിലെ തന്നെ എറച്ചിയക്ക കൊണ്ടയ്ച്ചിട്ട്ണ്ട്ന്ന് കുറുമയും പത്തിരി വെക്കാന്നൊക്കെ പറഞ്ഞ്
പത്തിരിയാക്കന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അതൊക്കെ റെഡി ആയി
ഏ ആ സ് അങ്ങനെ ആയിട്ടുണ്ട് ഒന്ന് തൊടങ്ങിയിട്ടൊന്നുല്ല
തുടങ്ങുന്നതിന്നമുന്നേ ഞാനാദ്യേ ഈ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ആലോയിച്ചു ആ ഇമ്പരൊക്കെ ഒന്ന് വിളിച്ചു
വിളിച്ചിട്ട് ആ അതല്ലേ ഈ നോമ്പ് അങ്ങനത്തെ ഇതിലൊക്കെ ഞമ്മക്കൊരു ഒഴിവ് ഉണ്ടാവുള്ളൂ മറ്റത് ഈനേരൊക്ക അടുക്കളയിലല്ലേ ചോറും കൂട്ടാനും ഉണ്ടാക്കണ പണികളില്
വീട്ടില് പശുണ്ടോ
ഏ ആണ്ട്
ആ ആഹ് എന്താ ചെയ്യുന്നുണ്ടോ
ളച്ചി ഇണ്ടായിന്നു ഓള് ഇന്നലെ എളച്ചന്റെ അടുത്തക്ക് അങ്ങോട്ട് പോയി ഗൾഫില് പോയി
ആണോ അപ്പോ ഇനി എന്നാ എത്ര മാസത്തേക്കാ പോയിരിക്കണെ
മൂന്ന് മാസത്തിനാണ് ഉംറൻ്റെ വിസ അടിച്ചേക്കാ
ആ ഇനി രണ്ടുപേരും ഒരുമിച്ചാ വെരാ
ഏ എന്താ അറിയില്ല ചെലപ്പോ അങ്ങനെയായിക്കാരം ഏ ഇല്ല ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷയിട്ടുള്ളൂ അപ്പൊ ഓന് മൂന്ന് മാസം ഉള്ളൂ ലീവ് ഓൻ പോയീനി. അപ്പോക്ക് ഭയങ്കര സങ്കടം. ഓൻ വിളിക്കുമ്പോത്ത്ന് ഓള് കരയും ഓളങ്ങോട്ട് കൊണ്ടോയി
അതെ മൂന്ന് മാസം അല്ലേ നിന്നുള്ളു
ഉ എല്ലാരും പോയി വരുമ്പോത്ത്നൊരു കുഞ്ഞുവാവ ഒക്കെ ആവട്ടെ
അതന്നെ
ഉ രണ്ടു പേരും നല്ല ഏ ഇതാണോ
ആര്
ആ അ ഞങ്ങള് നല്ല ഇതാണ്. എളച്ചിം മൂത്തച്ചിം മാതിരിയല്ല ഞങ്ങ ഞങ്ങളെ സുഹൃത്തുക്കളപോലെയാണ്
ആ അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാവുമ്പോ നല്ലതാ. എന്തുണ്ടെങ്കിലും അങ്ങോട്ട്
പറയാത്രന്നെ
ഒരാള് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിൽ വെച്ചു നൽക്കാതെ ഇങ്ങനെ ഇങ്ങനെ ശരിയായില്ലാട്ടോ പറഞ്ഞ അപ്പത് ല്ലേ. നമ്മള് ഇത് മനസ്സിൽ വെച്ചൊണ്ടിരിക്കുമ്പോഴാണ് അ വല്യതാവ പിന്നത് ഉം പിന്നത് വലിയൊരു അതിനേ വും എന്തുണ്ടെങ്കിലും അ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അത് പറഞ്ഞു കൊടുക്ക. നമുക്ക് നമ്മൾ തമ്മില് ആ പിന്നെ ഫ്രണ്ട്സായിട്ട് അതാണ്. എന്റെ ഒരു അനിയത്തിയെ പോയിട്ടാണ് എന്ത് കാര്യം ണ്ടെങ്കിലും തുറന്ന് പറയുക നമുക്ക് എടല യിൽ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല
അതന്നെ
ള്ളു നമ്മളൊക്കെ ഇന്ന് ജീവിച്ചന്ന്ണ്ട് ആണോ ആ ശരി